ഉം ഉം
വേറെന്താ മയപ്പോ അതേപലെ തന്നെ വല്ല്യാ മയ ഇല്ല്യാ വെയിലു ഇല്ല്യ
ആഹ് ആഹ് ഉം ഉം
നിങ്ങളേ കുട്ടിളോക്ക് ബെസ്സിലാ പോലെ സ്കൂള് വണ്ടിയില് പോലെ
ചെറുത സ്കൂൾ വണ്ടില്ല വന്നിര അല്ലേ മോള് പ്ലസ് ടു ആണെ
ആ അ മഴ ഉണ്ടാവകുമ്പോയിട്ട് കുറവില്ലേ
ഓ അന്നെ പറഞ്ഞു കൊടയും കൊണ്ടോയിട്ട് ഞാ ഉച്ച കൂടും ചെയ്തു കൊത്ര ഉച്ചക്ക് വീട്ടിണ് മഴ കൊട കൊണ്ടയ്റ്റു ല്ല
ആഹ
ഇനിപ്പോ വിളിച്ചിനിന്നിട്ട് ഇവിടാരേലുണ്ടോ ഓള കൊണ്ടരാ പോയിട്ട്
ഉം കാണണ കുട്ടിയള്
അത് മോന് ചക്കമെടുണ്ടോച്ചിട്ട് വിളിച്ചാ ചക്കേന്റ വണ്ടീട്ട് പോവോല്ലോ
ആഹ് സ്കൂട്ടിറ്റാ
എല്ലാ കാറുണ്ട് ബൈക്കുണ്ട്
നിങ്ങള് പഠിച്ചാ
ഞാൻ പഠിച്ചിട്ടില്ല
ഞങ്ങളിപ്പോ പഠിക്കാ പോന്ന്ണ്ട്
ആഹ് ഇന്നല പറഞ്ഞീട്ട്ണ്ടല്ലേ എന്നിട്ടെന്തായി പഠിക്കണ്ടാ
പഠിമെക്കണ്ടേ ഇനി അച്ചു എട്ടിടാൻ ഞങ്ങോട്ട് ടെസ്റ്റിന് പറഞ്ഞ ദിവസം ഇരുന്നു ഇന്ന്
അതെ ആഹ്
പക്ഷെ എട്ട് വച്ചിന്ന് റെഡായാവാത്തോണ്ട് പോയിട്ടില്ല ഡേറ്റ് മാറ്റിക്ക്ണ്
ഉം
അവിടന്താ വേറ കോൾ എന്തെ വരണണ്ട
കട്ടായി
ആഹ് അതന്നെ അങ്ങനെ സൗണ്ട് കേക്ക്ണ്ട്
ആഹ് ഉം
ചോർന്നല്ല ഇതുവര കഴിഞ്ഞിട്ടില്ലേ
ഇയിന്റെടേ വർത്താനല്ലേ ഒന്നാ കഴിക്കാം ഉം പിന്നെ എന്നിട്ട് ക്ലാസ്സിന് പോയില്ല അപ്പ ഡ്രൈവിങ്ങിന്റ
ഇപ്പൊ ക്ലാസിന് കൊറച്ച് ദിവസായിട്ട് പോയിട്ടില്ല ഡേറ്റ് അതൊന്നല്ല മയായിട്ട് അന്ന് മടിച്ചിരിക്കന്ന് ചെല്ലാൻ പറഞ്ഞതാ ഞങ്ങളോട് ഡേറ്റ് പുതിയ ഡേറ്റ് എടുക്കാനെ
ആഹ് ആഹ് ഏഹ് അത് ഡേറ്റ് ഒന്ന് പോയാ പിന്നെ കൊറേ കൊഴുകും കിട്ടാന്
ഉം ആഹ് ഒന്നര മാസൊക്കെ ഓഗസ്റ്റില് കിട്ടുള്ളൂ പറഞ്ഞക്കണെ
ആഹ് അതന്നെയാ
അഞ്ച് പൈ പൈസ കൊടുത്താങ്ങ്ണ്ട് ഇങ്ങട് മുന്നേ കിട്ടും
ഉം
പോവുന്നതല്ല പോവാൻ നല്ലത് എന്നൊക്കെ വിചാരിച്ചീന് ഞങ്ങൾക്ക് എട്ട് എട്ടിന് ഇത് റോഡ് ടെസ്റ്റ് സ്കൂട്ടറിന്റെ റോഡ് ക്ലാസ് ശരി ആവാന് ടൈം എടുത്ത് അത് പെട്ടെന്ന് ശരിയാവല്ലോ വച്ചിട്ട് അയിന് പോയില്ല കാറ് കാറല്ലേ ലെവലാവത്തിച്ചിട്ട് കാറിന് മാത്രം പോയി അപ്പൊ ഇത് ലാസ്റ്റ് ആയിപ്പത് എത്ര ആഴ്ച്ചെല് വിടാനൊക്കെഴ്ക്ക്ണ്ട്
വീട്ടില് വണ്ടി ല്ലേ
വീട്ടില് വണ്ടിയൊന്നുംല്ല
ഒര് കൊറഞ്ഞത് വാങ്ങിക്കൂടേ
വാങ്ങണം
പഠിക്കാനേ
പുട്ടി പുതിയത് വാങ്ങണംന്ന് പറഞ്ഞിന്
ആഹ്
കൂട്ടി വാങ്ങിട്ടപ്പം ഞമ്മക്കിപ്പൊ പോക്ക് നടക്കുള്ളൂ ഇപ്പ തന്നെ കുട്ടിയളാറ്റൊന്നും ബാക്കിൽ വച്ച് കണ്ടൊന്നും പോക്ക്
ന്റ മാപ്പിള ആദ്യം തൊഴഞ്ഞ് തൊഴഞ്ഞ് വരും പെണ്ങ്ങളൂട അധികം പെണ്ണുങ്ങളും തൊഴഞ്ഞിട്ടാത്ര ചെല്ല ഉം ന്നട്ടോ ബേക്കിലൊന്ന് ചെൻ ഇന്താ അറിയോഇവരറിയ ബേക്ക്ല് ഒന്ന് ചെന്ന് ഓർണ് അടിച്ചാതി ആങ്ങട് കൊട്ടിപ്പടയൂന്ന് ആയപ്പം അച്ഛനാണ്
പേട്ച്ചും ഞമ്മളെയ്. മുന്നിന്ന് വണ്ടി വരുമ്പോ തന്നെ ഇടുക്ക് റോഡൊക്കേണെങ്കില് ഉം ഞാനെപ്പളും നിർത്തലാണ്
ആഹ് ആന്ന്
ഫോണ്ങ്ങനെ വര്ന്ണ്ടല്ലോ. രണ്ട് ഫോൺ ണ്ടാ
ഉം എന്നെ കൊണ്ട് വയ്യെന്ന് ഉം ക്ക് തോൺണെയ്
ഉം
പെണ്ണ് വിളിക്ക്ണ്ടാവും
ആഹ്
ഓൾക്ക് വിൾച്ചിട്ട് കൊറേ നേരായിക്ക്ണ്.. എന്താവ വരാത്തെ
എവിടെങ്കിലും കേറി നിന്നിട്ടുണ്ടാവും ചെല്പ മയായിട്ടേയ്
ആവോ.. വെര്ന വഴികേനിം ബലെ ജ്യേഷ്ഠന്റെ പെരാ. ഔട്ക്കെറ്റെ പോയാവോ?
ആഹ് ചെപ്പ അങ്ങോട്ട് അവിടുന്ന് മക്കളൊക്കെ ഉണ്ടാ ഒപ്പം പോവാന് ആരുണ്ടാ ഒപ്പം പോവാനാരേംണ്ട
ആപ്പണ്ട്. കുട്ട്യൊളുണ്ട് നല്ലട് ത്ത്ന്നല്ലെങ്കിലും കൊർച് ഇബട്ന്നണ്ട് എർങ്ങി കൈഞ്ഞാണ്ട്
ആഹ്
ഉം ഓളവിടെ കോട്ടക്കലാ പഠിച്ചിന്നത്. പി കെ എമ്മില്
ഏഹ് പത്ത് വരെ
പത്തുവരെ ഉം ബട്ന്ന് എൾപ്പാല്ലോ ഒരു ബസ്സണ്ട് കേറിയാ സ്കൂൾ ബസ്സ് ണ്ട് എട്ടും ഒംബോം
ആഹ് ആ സ്കൂൾ ബസ്സ്ണ്ടാവും
പിന്ന പത്താം ക്ലാസ്സ്ക്ക് ട്യൂഷൻ ചേർന്ന കാര്നേയ്
ആഹ്
കൊർച്ച് ബുദ്ധിമുട്ടി പിന്നെ ഞാൻ പ്ലസ് റ്റൂക്കോളോട് പർഞ്ഞ് ഇന്നി ഔടെ കൊടുക്കന്നെ വാണ്ട. കാരണം പ്ലസ് ടു ഐക്കും നേരം വൈകിട്ടാ വിടുക
ഉം
ഏഹ് ഇപ്പളും അവടെ കൊടുത്തിട്ടില്ല ആഹ്
ഇങ്ങളെ അവിട്ക്ക്ന്നൊക്കെ കുട്ടികളുണ്ടൊ അപ്പൊങ്ങട്
ആഹ് വട്ന്നൊക്കണ്ടേയ്. വടക്ക് ഈ ഭാഗത്ത്ക്ക് ലാസ്റ്റ് ട്രിപ്പ് വട്ന്നാ വളാ
ആഹ് പി കെ എം പിന്നെ വൈ യങ്കര പേര്ള്ള സ്കൂളാ. പക്ഷെ ഞങ്ങളെ ഈ ഭാത്ത്ന്നൊന്നും ആരും പോണില്യ ട്ടാ
അഅന്താ
അഅന്താറീല
ഉം..
മറ്റെ മുറ്റത്തെ മുല്ലക്ക് മണമില്ലാർഞാതിരി
പക്ഷെ അവടെ നല്ല കുട്ട്യോള്ണ്ട്. ങ്ങള അവിടുള്ളവരൊക്കെ എവിട്ക്കാ കേറുക
ഞങ്ങളവിടെ എട്ത്ത് രാജാസ് ഇണ്ടേയ്. പിന്നെ കോട്ടൂര് സ്കൂളുണ്ട് അപ്പൊ അങ്ങനെ അങ്ങോട്ടൊക്കെ പോവും. കോട്ടൂര് സ്കൂൾന് ഭയങ്കര പേരല്ലേ അപ്പങ്ങനെ പോവും. ഇന്റെ മോനപ്പ ഞാൻ കോട്ടൂരാ ചേർത്തിക്ക്ണത്
ആഹ് ആഹ് അഹ്ശരി
ഇവിട്ന്ന് എളുപ്പം രാജാസ്ക്കാ ഉം നട്ന്നും പോവാ. നടക്കാൻ പറ്റ്ണോ ൽക്ക് നട്ക്കാനൊള്ളൂ. കൊർച്ച് ദൂരണ്ട്ന്നാലും
ആഹ് ഒക്കെ. അങ്ങനെ
മ്
പിന്നെ എന്താ അയിന്റെ എടേല് സി ഭായി വന്നു.
ഏഹ്
മോന്ക്ക് ഓന് ഇതിന് കൊടുത്തീനു അക്കൗണ്ടിന്റെ. എ ടി എം തോന്നണ്ട്, മ്
മ്
മ് മ്
ഇങ്ങക്ക് പിന്നെ എവടേക്ക് വണ്ടി എടുക്കാലോ
ഈ പറഞ്ഞ പോലെ തറവാട്ടിലാണെ നടക്കൂല, എന്തായാലും ഞങ്ങക്ക് എന്താ ഇപ്പ ഇക്കെ ഫോണായിട്ട്
നാളെ വിളിച്ചാനെ
ആഹ് അതന്നെ മ് മ് മ്
പ്പ തൊടങ്ങിക്കണ് ഫോണായിട്ട് ഇരിക്കല് വിചാരിക്കും.
ഉമ്മ വയസായ കാരണെ.
മ്
ഉമ്മാക്കിപ്പോ മൂത്രയ്ക്കലൊക്കെ പമ്പേയ്സിലായിക്ക്ണ്.
ഏഹ്
മ്
അപ്പ രാത്രി എങ്ങനെ പാമ്പേയ്‌സ് ഇട്ട് കൊടുക്കലാ.
രാത്രി പാമ്പേയ്സ് ഇട്ട് കെട്ത്തും. ഒറാവശ്യക്കെ അയ്ല് നിക്കും, രണ്ടാമത്തെ ഒയ്ക്കലൊക്കെ ആകെ നേരം വെളുക്കുമ്പോ മൂത്രത്തി മുങ്ങീട്ടുണ്ടാവും. മ് അപ്പ ഞാൻ ന്ക്ക് ഒയിവ് കിട്ടണ സമയത്തൊക്കെ ഒന്ന് പോയിട്ട് വൃത്തിയാക്കി കൊടുക്കും. എളെച്ച്കള് ഇണ്ട് രണ്ടാള്. ഇല്ലാ അത് അവടെ വ് വേറെ പോന്നല്ലേ. എളെച്ചള് രണ്ടാള്ണ്ട് ഒരാള് സ്കൂളി പോണ്ട് ജോലിക്ക് അങ്ങനെ
മ് മ്
അങ്ങനെയൊക്കെയാണ് ഇപ്പ അവസ്ഥകള്, അവടെങ്ങനെ ഉമ്മാക്ക് പ്രായം ഇണ്ടാ?
പ്രായായിട്ടൊന്നുല്ല, അടുക്കളെത്തെ പണി അങ്ങനത്തൊക്കെ പണികളൊ പണികളൊക്കെ എടുക്കും. വെയ്യാതായിട്ടില്ല, ഞാ പറയും ഇന്നെ കാട്ടി വെയ്ക്കും.
ആ
അയിനങ്ങനെ ഉരു വേദന ഞമ്മളൊക്കെ എന്തേലും ഒരു പണി പ്രത്യേകായിട്ട് എട്ത്തിട്ടുണ്ടെങ്കി അന്ന് ഊര് വേദനയും കാല് വേദനൊക്കെയാണ്.
പിന് മ്
ആ‌ നല്ല ഫുഡ് കഴിക്കും, ഞമ്മള് മതി ഞമ്മള് ഞാനൊക്കെ എന്തൊക്കെ ഉച്ചക്ക് ചോറുന്നാ പിന്നെ വൈന്നേരം എന്തേലൊക്കെ തിന്നാലായി. പിന്നെ രാത്രി ഒന്നും തിന് ഞാന് അത്യാവശ്യം അങ്ങനെ ഒരു ഉര്ണ്ടിട്ട ഒരു ശരീര പ്രകൃതിയാ
ഉം ഉം ഉം ഉം ഞാനാ ഞാനാണ് നേരെ ഒപ്പസിറ്റ തടില്ലാതെ.
ആഹ് അങ്ങന്‌ത്തോൽക്ക് മണ്ടി പയാൻ വെയ്ക്കോ
അയ്നെ എന്റെ മോളിന്റെ പോലെല്ലാ ഓളൊരു ഉര്ണ്ട സൈസാ
ആഹ ഇനിപ്പോ തടി വലിയ തടിയൊന്നും ഇല്ലെങ്കിലുംഒരു കൈയും കാലൊക്കെ ഉറിണ്ടിട്ട് അങ്ങനെ അങ്ങനെയാണ്.
ഉം നോടെ എല്ലാരും പറയാ അനക്കെന്തും തിന്ന കല്യാണത്തിന പോവ തടില്ലാതോണ്ട്
ഉം ഞമ്മളിപ്പോ കല്യാണത്തിന്യാ പോയ പിന്നെ രാത്രി പട്ടിണി കെടുക്കണം.
ആഹ് ഉം ഇന്റെ മോള് ഇപ്പ തന്നെ രാത്രി ഒന്നും തിന്നുല്ല അവള് തടി കൂടും പറഞ്ഞ് ക്കാണ്ട്.
ആഹ് പെട്ടെന്ന് തടി കൂടോ ഞാനൊക്കെ തിന്നാ തടി കൂടും. തിന്നണിനുസരിച്ച് തടിങ്ങെനെ കുടും ഞമ്മളിപ്പോ ഇനിപ്പ എത്ര പണി എടുത്തന്നൊന്നും പറഞ്ഞിട്ട് കാര്യല്ല. പണിട്ക്കണതൊന്നും നമ്മുടെ ശരീരത്തിന് എൽക്കൂല്ല നമ്മളെ എത്ര തിന്നണ് അത്
ഉം
നോമ്പൊക്കെ ആയിട്ടുണ്ടെങ്കില് തടി കൂടും ഷുഗർ ഒഴവാക്കലാണ് പൊതുവേ ചായ അങ്ങനത്തൊക്കെ ശെ നോമ്പിന് നമ്മള് ജ്യൂസ് കുടിച്ചൂല അങ്ങനെ പൈയ്ച്ച നേരത്ത്
ഉം
വെള്ളം കുടിക്കുള്ള മടിക്കത് കുടിച്ചും പഞ്ചാരടും.
ആഹ് ആഹ് ഉം അതെയൊ ഉം ഉം
ഞാന് നാലു കിലോനായിട്ട് കൂടി.
ഹാവൂ ആഹ് തടി കൂടിയോല് കൊറയാൻ നോക്കണ്.
ഉം നിങ്ങക്ക് തടി കൂടാാനാവലെ ഇഷ്ടം
എ ഒന്ന് തടിചെങ്കിവിചാരിക്കും അത് വരുല്ല. എന്തന്നെ കാട്ടിട്ടും കാര്യംല്ല.
കൊറയണോ പറ്റെകൊറയണോ തോന്നില്ലട്ടാ.
ജ് വെറ്റടുന്നാലും കൂടില്ല ഒന്ന് തടിക്ക അതാ രസം.
ഏ ഞാനക്കെ പെറ്റിചുമ്പത്തിനെ വന എത്രങ്ങാനുണ്ടാവും എന്നെക്കൊണ്ട് നീച്ചെടുക്കാൻ വയ്ക്കൂല എൺമ്പതിന്റെ മേലക്കാ
ഉം ഉം
പെറ്റി കെടുക്കണത് അതാണ് ഈറള്ളൊരു കാര്യം.
ആഹ് ശരിയാണ്. ഉം ന്നാ പിന്നെ പോയി ചോറിന്നോ വിളിക്കണ്ട് പിന്നെട്ടോ ഞാൻ കയ്യ കേട്ടെ
ആഹ്